പോവാ
ഹലോ കേക്ക്ണില്ലേ.
ലോ. എന്തൊക്കെ?
നിങ്ങടെ സൗണ്ട് കൊറവാണ്.
സൗണ്ട് കൊറവാ
ആഹ് പ്പ കേക്ക്ണ്ട് നാർത്ത തീടെ കേക്ക്ണ്ടായ്നില്ല.
ആഹ് ആഹ് പ്പ കേൾക്ക്ണ്ട്. പിന്നെന്താ കെട്ന്നോ?
ആഹ് കെട്ന്ന്. അവിടെ എല്ലാരും കെ ട്ന്നോ?
ആഹ് ഇവടെ കുട്ട്യേള് പഠിക്കാര്ന്നു ഒറങ്ങിട്ടൊന്നുല്ല ഇവടെ കട്ന്നീന്നു ഉം പിന്ന മഴയല്ലേ
മഴ തൊട്ങ്ങീക്ക്ണ് പിന്നിം
ഉം പെരും മഴേ
അവിടെ പെരും മഴേപ്പൊ
ആഹ് പ്പ നല്ല മഴണ്ട്.
ഉം വാടീം ണ്ട്
ഉം മഴ കൊണ്ട് നല്ല കെടന്നൊറങ്ങാൻ നല്ല സുഖാണ്. തുണിയള് ഒണങ്ങി കിട്ടാന് ബു ദ്ധിമുട്ടുവാണ്. ഉം ഉം ഡ്രസണങ്ങാള്ള ബുദ്ധിമുട്ടാണ്ന്ന് പറി വാഷി മിഷീൻണ്ടായിര്ന്നു. മെഷീൻ കംപ്ലൈന്റ് അത് കാര്ണാണ് ആകെപ്പെട്ടു
ആഹ് അപ്പൊ പിന്നെ ആഹ് കിട്ടുന്ന റേറ്റ് ഉണ്ടാവും ഉള്ളൂ
അല്ലേ
പിന്നെ ഞാൻ വാഷിംഗ മെഷനി തന്നെ ഉടുക്കിയിട്ട് മലെ ചീച്ചിട്ടിങ്ങണെ അയിന്റെ ചൂട്ടട്ടല്ലാം എല്ലാം കൂടി അഹ് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് പോയിക്കും വേണ്ട ഉണങ്ങുമ്പോ എടുത്തൊടുത്താ മതി
അങ്ങനാവോ ഞാനൻ പുറത്ത് കേറിട്ട് പിന്നെ മോളിലെ അതേപോലെ കൊണ്ടു വരും
വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ആകെ കിടങ്ങാറാ
ഉം നല്ല കെരിട തന്നെയ
തീരുമ്പാൻ പറ്റില്ലെങ്കിലും ഉണക്കാനാണ് ഏറ്റവും ആവശ്യമുള്ളത്
അതെ ഉം അങ്ങണം വിചാരിച്ചന്നെ ഓരോരോ ഇതാണ്ടങ്ങനെ കട്ട വേണ്ടാത്ത അത്രൊന്നും തോന്നൂല ആപ്പല്ല
വനൽക്കാലത്ത് പിന്നെ എല്ലാം ചൂടല്ലേന്നാവ പുറത്തി ഇട്ടാ തന്നെഓണങ്ങന്ന്
അതെ പിന്നെ ആക്ഷക്കാല ഇപ്പോഴാണ് ഇപ്പ എന്റെ അ പറയണത്
അങ്ങനത്തെൊക്കെ ബുദ്ധിമുട്ട് ഗണ്ടാവണ്ടോഷം
ഞാൻ പറയും ഫ്രിഡ്ജിനേക്കാളും അത്യാവശ്യം വാഷിംഗ് മിഷനാ
ഫ്രിഡ്ജ് പറഞ്ഞാല് മീനൊക്കെ കൊടുന്നാല് അപ്പ തന്നെ ഉണ്ടാക്കിയാല് അത്രക്ക് പ്രശ്ന ഇല്ല അങ്ങനെ എടുത്തക്കണന്നും പില്ലല്ലോ പച്ചക്കറി കുറച്ച് ദിവസം പുറത്ത വച്ചാലും
കുഴപ്പമൊന്നും ഇണ്ടാവൂല
പ്പൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വെറുതെറെേ സധനങ്ങള അതിൽ ക കേട്ടിക്കുന്നള്ളോ
അതെ അതിന്റെ ആവശ്യന്നുല്ല അതുതന്നെ അത്യാവശ്യം
ആ ഒ ആവശ്യല്ല ഇങ്ങനെ കൊറെ കറിയും അത് ഇത്
ഒക്ക ഇങ്ങനെ വെക്കുള്ളതാണ്
മസാലപ്പൊടി കൂടെ മസാല പൊടി ഒക്കെ പിടിച്ചില്ല
ആഹ്
അയിന്റെ ഒന്നാവവശ്യംന്നിട്ട് കൊറേ അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ ഇടക്കിടക്ക്
ആഹ് അതെ അങ്ങെ നമ്മുക്ക് മെയിന ആയിട്ട് പെരുന്നാളി അടുത്തിട്ടുമ്പോ അതള്ള പളിക്കുമ്പോ ശരി ആവശ്യം ഉണ്ടന്നണ്ട്
നിറച്ചുണ്ടാവുന് ചോയിക്കുന്നു ഇവിടെക്കെ ചോറിഞ്ചുമ മുട്ടി അങ്ങനെ കവിടത്തനാണ് കയറ്റിപ്പോ
അത് ശരിയ ഉം എങ്ങള് അല്ല ഇതിനേക്കാലൊെ വല തന്നെയാണ് ഞാൻ ഇന്നലൊക്കെ മഴട്ടായിട്ട് കുട്ടികളും എ പാൻറ് ഉണങ്ങില്ല ട്രൗസറ ഉണങ്ങില്ല ഉണ്ട് അത് കാരണങ്ങനെ
ഒന്നല്ലേ വാങ്ങുകയുള്ളൂ
ആഹ രണ്ട് കൂട്ടാള്ള ചും അതെുംുണ്ട് ഇപ്പോലിക് യൂണിഫോം ഒക്കെ ഇണ്ടകുമ്പോ പിന്നെ അത അടയില് ജേപ്പന്നെ തുടങ്ങിയിട്ടില്ല
അന്ന് അന്ന് തന്നെ തിരുമ്പിടാണ്ടിരുല്ലേ യൂണിഫോം വായിച്ചിട്ട്ന്നനെതിരുമ്പി ഇട്ടിട്ടാ പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങി ഇണ്ടാൻ പറ്റും
വെള്ള വർന്ന് പിറ്റേന്ന് എന്താ ആവൂല ഉം പിന്നെള്ള കൊടനട്ട് ഫാന്റെറെ വീട്ടിലിട്ട് രാത്രി ഫാന് ഡ്രസ്ല്ലാം നടത്ത് സേന കഴിച്ചിട്ട് ഇങ്ങനെ ചെയങ്ങാണ്ട് പോ അങ്ങനെ പോണ്ട് നളെ വള്ളം കൂടണ പോലെുണ്ട് ഉ എന്നെ ശരി കിടന്നുറങ്ങി രാവിലെ എണീക്കാൻ അതിലേറെ മടി എന്തായാലും കാരണ്ട് വലിയ പ്രശ്നം ആക്കണില്ല കേട്ടോ
ഇല്ല ഇല്ല കറണ്ട് ഇൻവർട്ടർണ്ടായതു കൊണ്ട് പിന്നെ കറന്റ് പോണത് അറിയില്ല
ആഹ്ന്നാലും കറണ്ട് അങ്ങനെ അതെ ഉ കറണ്ട് വല്ലാതെ അങ്ങനെ പോണില്ല വറെ ആ അല്ല
ഇപ്രാവിശ്യം അങ്ങനെ ഭയങ്കര കാറ്റും മഴയും അങ്ങനെ ഉണ്ടായി ല്ലോ കാറ്റും മയയും ഉണ്ടാവകുമ്പോഴാണ് എല്ലായിടത്തും മരം വീയലും കിരണ്ട പോക്കൊക്കെ ഉണ്ടാവുക
പ്രശ്നങ്ങൾ ഇണ്ടാവാ പിന്നെ മിന്നലും ഇടി മന്നലും ആയിട്ടും അങ്ങനെ ആ അതെ പിന്നെ കുറച്ച നേര
കുറച്ച നേരം ചാറ് പിന്നും വെയ്യ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളരു ഭയന്നു
ഇ എന്റെ മക്കളെ സ്കൂള സൈക്കിൾ കൊണ്ട പോവൽ ഇൻപോട്ട ഇട്ടിട്ട് എന്നാ റെയിൻകോട്ട് ബേഗിൽ പെട്ടെന്ന് നോക്കിയ ഇന്നലെ ഇവിടെ പുറത്ത് ഉണങ്ങാൻ എടുത്ത വച്ചിരുന്നു അപ്പൊ അത് ബേഗിൽ വെച്ചിട്ടില്ല എന്നുള്ള ഓർമ്മയില് വട്ട പറഞ്ഞ എന്നിട്ട് ബാഗ് നോക്കിട്ടില്ല എന്ന പോയിട്ട് വീട്ടില് പറഞ്ഞു മറന്ന് വെച്ച് പോന്നിട്ടാണന്ന് വിചാരിച്ചിട്ട് നഞ്ഞാഞ്ജ് ഇങ്ങട്ട് പോന്നുകുണൂ എന്റെ ഇവിടുത്തെ എത്തോളം
സ്കൂൾ ബാഗിൽ ഉണ്ടെങ്കിലും എടുക്കൂല ഓർ കല്പ്പിച്ചൂട്ടി എടുക്കൂല അതാണ് ആൾക്കാര്
ഇന്ന് അർജന്റീന ഇന്ന് നക്കെ വരല്ല വീറ്റത്തി നക്കെ വരല്ല ഇവിടെ ബാഗിലൊന്നും വേഗം ന്നഞ്ഞക്ക്ണ് പ്പോ ഉത്തരത്തിന്റെ മൂലഓടോക്കെപ്പോ തകർന്ന് പരത്തിട്ട്ക്കാ. ആഹ്
ഇമ്പടെ പിന്നെ ബാഗുമ്മതന്നൊര് കവറ് മാതിരിള്ള ബെഗാ ഇട്ത്ത്ക്ക്ണ്ട്.
ആഹ് ആഹ് ആഹ് ബെഗിന്റെ ഉള്ളില് കവറയിര്ക്കും ഉം
ആഹ് ബെഗിന്റെ അടിലൊര് അറ ന്ന്ട്ടയ് ബെഗുമെല് മഴണ്ടെങ്കി അയിന്റെ മേലെ ഇട്ടോട്ക്കാന്.
ആഹ് അങ്ങനെല്ലത് ആഹ് പൊർത്ത്ക്ക്ങ്ങനെ ഒര് കവറ് കൂടികാണ്ട് ഉള്ളത്. ആഹ്
അപ്പൊ പിന്നെ ന്നനയും എന്നു ള്ള പ്രശ്നല്ല്യ മയവുമ്പോനങ്ങട്ട്
ഉം
കൊടെറ്റ് പോവുമ്പോ എന്തായാലും കോടമ്മന്ന് ഉറ്റിക്കാണ്ട്ഇക്കാണ് അയ്‌ന്.
ഇത് റെയിൻകൊട്ട് ഇട്ട്ട്ട് റെയിൻകൊട്ട് ബാഗിൻ്റെ ഉള്ള്ക്കുടെ ആക്കിട്ട് അങ്ങനെ ആകുമ്പോ അത് നനഞ്ഞ് പെട്ടെന്ന് വരണം എന്ന് ഉണ്ടായിരുന്നില്ല മഴയത്ത് ഇതിപ്പൊ ഇന്ന് ഞാൻ പറയത് വേണം വെച്ചി്ട്ട് വന്ന പോലെല്ലെ ഇത്തരിം ന്നേരം എത്രന്നേര ന്നേര്തിട്ടാ വിചാരിച്ച്ട്ടാ ന്നിക്കാ ഞാൻ ഇങ്ങട്ട് പോന്നു അർഞ്ഞു. മോൻ നനഞ്ഞിട്ട നിക്കുന്നത് അസുഖം ഒന്നും വരാതിര്ന്നാ മതി അമ്മതിരി വൈഡ് ഇരുന്ന് വെള്ളംങ്ങനെ മഴ മൊത്ക്ക് ഇങ്ങനെ വന്നപ്പോ ന്നൊക്കെപറഞ്ഞു വൈബ് മാറാത്ത പനി അതിലേക്ക് വൈബ്. ആഹ് ഉം
ഉം ഹ് ഹ് ഹ്
ഉം ഓൽക്കപ്പതൊര് രസം
ഞമ്മളൊക്കെ മഴത്തെന്നെല്ലയ്ന്നൊ അന്ന് ഇങ്ങൻത്തെ സോക്കടോന്നുംണ്ടെര്ന്നില്ലല്ലോ.
അതെ
ഞാനൊക്കെ ഓടുമ്പരേന്നു ഞങ്ങക്ക് മറ്റേ ഞാന് അയ് ഔട്ന്ന് വള്ള ഒലിച്ച്ണോട്ത്തന്നങ്ങനെ അയിന്റെ ചോട്ട് ത്തുടെ അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടുംന്നടക്കന്നെ ഇൻക്ക് പണി ആഹ് ചളി കൂടി.
ഉം ഇപ്പ ഇപ്പൊന്നും വിചാരിച്ചോണ്ട് ഇന്നിപ്പോ മഴ കണ്ടിട്ട് മക്കള് പറയണ്ട് ന്നാളെ. സ്കൂൾണ്ടെങ്കി റെഡ് അലേർട്ട് ഉണ്ടായിനുന്ന് പറയാ അപ്പൊ ഞാൻ പറയാ പണ്ടൊക്കെ ഞങ്ങള് ഇങ്ങൻതന്നെ മഴ ന്നിന്ന് പെയ്യാണെങ്കിലും സ്കൂളിനൊന്നും ഒര അവധി ഒന്നും ഉണ്ടായ്ര്ന്നില. ആഹ് മഴ കൊണ്ട്ട്ടിട്ട് പോയിന്നു ഇപ്പൊ ഒരു മഴ ന്നല്ലാ പെയ്യ്ത് കഴിഞ്ഞാ റെഡ്അലർട്ട് ഇണ്ടായിരിക്കും കലക്ടർ പറഞ്ഞിട്ട് അവടെണ്ട് ഇബെടെണ്ട് അവതി അർഞ്ഞ്ക്കാണ്ട്. ഇന്നിപ്പോ അതല്ല അവസ്ഥഅന്നത്തെ മാതിരിയല്ലല്ലോ ഇപൊ. ഇപ്പൊ കുട്ടികൾക്ക് മഴന്നും രണ്ട് മഴന്നല്ലോം പെയ്താ അവധി ഉം വിവരങ്ങളൊക്കെ അതെ തോന്നുന്നുണ്ട് അന്നോക്കെ ഇപ്പെത്ര മയകൊണ്ടത അതൊന്നും പ്രശ്നംണ്ടയ്ന്നിലാ.
പക്ഷേ ഇൻക്കൊന്നു ഇപ്പളും മ അഹ് ചെറിയൊരു മഴ കൊണ്ടേച്ച്ട്ടോന്നും ജലദോശം
ആഹ് ആഹ് പിന്നെ കൊഴപ്പല്ലാത്തവർക്ക് തെരക്കെടോന്നുംണ്ടാവുലാ. ഉം അങ്ങനെ പൊറത്ത് അതാ പെയ്യ്ണ്
അങ്ങനെ ഇല്ലാത്ത മക്കള് ഇപ്പളുണ്ട്.
ആഹ് ആഹ് ഔടെ ചോറ് നേർത്തെ നേർത്തെ കഴികൊ?
ആഹ് ന്നാർത്തെ രാത്രി ചോറ് തിന്നലില്ല
ഉം രാത്രി ഒന്നും തിന്നൂല വൈകുന്നേരം എന്തേലും കടി ഒകെ ഉണ്ടെങ്കിൽ അത് തിന്നും പിന്നെ രാത്രി ഒന്നും തിന്നാൽ നിക്കൂല്ല
ഉം
തടി കൂടും ന്ന് വെച്ചിട്ട്
ആഹ ഉം
അവിടെ ആരും നേരതോറങ്ങലില്ലേ ഓക്കേ
ആ പടിക്കലം കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കും മഴയൊക്കെ ആവുമ്പോ ഇവിടൊക്കെ വേഗം ഇ പ്പക്കെ വന്ന വേഗം കിടക്കും
ഉം ഫുട്ബോള കണ്ടട്ട ണ്ടാവലേ മക്കള് ഫുട്ബോള കണ്ടിരിക്കണ്ടാവും മക്കളൊക്കെ
ആഹ അടെണ്ട ചിക്കും ഇനിപ്പഴാടാ അർജെന്റീനടെ കളി മൂന്നണിക്കോ
ഉം മൂന്ന് മണിക്കുണ്ട് അർജന്റീനന്റെ കളി
പിന്നെ
ഓഹ് അർജന്റീനന്റെ ഫേന?
അല്ലല്ല
ഉം
ഉം ഉം
അങ്ങനെ വന്നിട്ട് മൂന്ന് മണിക്ക് നീചോ അർജന്റീനഏ ഏതാണ് പോർച്ചുഗലാ
പോർച്ചുഗല് ആഹ
ആഹ
പോർച്ചുഗൽ ഫെനാണെ അയിന് പുറക്കാൻച്ചിട്ടൊക്കെ ജയിക്കും
ഉം ഇന്നലെ ഇണ്ടർന്നല്ലോ പോർച്ചുഗൽണ്ടെ
ഇവിടെ ക്ലബ്ബ് പോകലുണ്ട് അവന്റെ ഇപ്പന്നലെ ഇണ്ടായതോണ്ട് പോവ പറ്റിട്ടില്ല ഇപ്പ സമമയിക്കൂലേ എന്തേലും ഇങ്ങനെ എന്തേലും പറഞ്ഞങ്ങാണ്ട് മണ്ടും അത് വരെ ഫ്രീആയത് കൊണ്ട് ഇപ്പ വട്ന്ന് ഫോണില് കണ്ടാൽമതീയറിഞ്ഞു അലാറം വെച്ചിട്ടെണീക്കൊക്കെ ചെയ്തിക്കുന്നു അവിടെന്ന് കണ്ടോ അവിടെ ഇരുന്ന കണ്ടു ഓന്റെ ടീമിന്റെേന്നാകുമ്പോ മണ്ടും ക്ലബ്ബ് പോയികാണണം അപ്പളാണ് വൈബ് ആഹ പൂ കേർക്കാന് അല്ലെങ്കി മണ്ടും വരെ
ഉം ഇന്നല നല്ല